അതേ ഈ സ്പീക്കർ ഓണായി ഇരിക്കുവാ.
എ ഹലോ ആഹ് ഹലോ കേക്കാവോ?
ആഹ് കേക്കാം എനിക്ക് വടെ സ്പീക്കറോണായിരിക്കുന്ന്.
അതോഫാക്കാൻ പറ്റോ ന്നോക്ക്
ഇല്ല അങ്ങനൊരു ഓപ്ഷൻ ഇതിനകത്ത് കാണിക്കുന്നില്ല.
ഉം ആതെന്താ അങ്ങനെ ആവോ.
ഓഹ് എനിക്ക് സ്പീക്കറിലേ എല്ലാ കോളും വരുന്നതും.
ആഹ് എനിക്കല്ലാതാ
ആഹ് വേം വല്ല സൗണ്ടു അല്ല അല്ലാ കേക്കുന്നുണ്ടോ?
ഇല്ല ഒന്നും കേക്കുന്നില്ല.
ആഹ് ന്താന്ന്‌ വച്ച് കഴിഞ്ഞിട്ട് കോള് കട്ടായുമ്പ പ്പണിഞ്ഞു നോക്കാ
ഉം എന്തുണ്ട് വിശേഷം സുഗ വാണോ?
ആഹ് വിടിരിക്കുന്നു സുഖം മഴയുണ്ടോ അവടെ?
ആ മഴകഴിഞ്ഞ്.
ആഹ് ന്നെ
അവിട വീട്ടില് ഒരു വീട്ടി വേണ്ട എല്ലാരു ഉണ്ട്
എന്നാലും നിങ്ങളെ വീട്ടിലാരൊക്കെ ഉണ്ട്?
ആഹ് അച്ഛന്, അമ്മ, ഞാനു, ആങ്ങളെ
കെള്ള് കയിഞ്ഞല്ലിയോ
അല്ല
പ സൗണ്ട് കേട്ടാ വല്ല്യവറെ സൗണ്ട്പോലെ
ആണോ ഞാൻ കൊച്ചു കുറ്റ്യാ
ആണോ എത്രാം ക്ലാസിലാ?
കോളേജിലാ.
ആഹ് ഒ എന്താ പഠിക്കുവാ?
ഞാനൊ ഡിഗ്രി
ആഹ് ആഹ് സൗണ്ട് കേട്ടാൽ തോന്നും
ഉം ഉം ഊ
ഏന്തേ
പിന്നെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ
ആഹ് എനച്ചി മീൻ വെട്ടാനുണ്ട്, ഇവടെരണ്ടുപശുണ്ട് അതിനെയൊക്കെ കുളിപ്പിക്കണം
ആ ഹാ
ഉം ജോലിയുണ്ട്
ആ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലാതെ
ഇപ്പൊ ഞാൻ പി എസ് സി കൊച്ചിങ്ങിന് പഠിക്കുവാ
ആണോ ആണോ, ന്നിട്ട്ടെസ്റ്റ്‌ഒക്കെ എഴുതുന്നുണ്ടോ
ആഹ് ഇടയ്ക്കിടക്കൊക്കെ എഴുതുന്നുണ്ട്
ഉം ദിസ്റ്റി എല്ലാം ഒക്കെ ഉണ്ടോ
ആ രണ്ട് ലിസ്റ്റിലുണ്ട്
ആ എന്തിന്റെയാ
ഒന്ന് സെക്രട്ടേറിയേറ്റ് പ്രസിഡന്ണ്ട്
ആ അതിന്റെ റിസൾട്ട് കഴിഞ്ഞീസം വന്നല്ലേ
ആഹ എന്നത്തൊക്കെ നൻ ഉണ്ട്
ഉണ്ടോ എത്രത്തെ റാങ്ക് ആയിരുന്നു
പതിനാറ്
ആഹ് അഹ്‌ പിന്നെ അത് നിങ്ങലാടുതെന്നെയാണോ കോച്ചിങ്ങിന്പോവുന്നെ
ആഹ് ഇവിടെന്ന് ഇച്ചു ദൂരെ പോണം
ആഹ്
ഞാൻ ബസിന് പോയി വരുവാ
ആണേ ആഹ
ആഹ് മോൾ ബി എസ് സി ഒന്നും നോക്കുന്നില്ലയോ
ഇല്ല എനിക്ക അതിനെപ്പറ്റി അങ്ങനെ അറിയത്തൊന്നും ഇല്ല പോണം എന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്
ഉം നേരെ അങ്ങളയാണോ പറഞ്ഞെ
ആ അതെ
ആഹ് ആഹ് കല്യാണം ഒന്നു നോക്കുന്നില്ലേ മോളെ
ഇല്ല. ജോലി കിട്ടിയിട്ടേ ഒള്ളൂ.
ഉം ഉം.
ചേച്ചീടെ വീട്ടിലാരൊക്കെയുണ്ട്?
എന്റെ വീട്ടിൽ ഞാനും അമ്മയയച്ഛനും.
ഉം. ചേച്ചി മാരീടല്ലേ?
അല്ല.
ഉം.
ഞാനിപ്പ ഡിഗ്രികഴിഞിങ്ങോട്ടറങ്ങിയതേ ഒള്ളൂ. ഒരു വർഷ ആയതേഒള്ളൂ.
ആഹ്. അല്ല പശുനെക്കെ കുളിപ്പിക്കുന്നു പറഞ്ഞോണ്ടേ. ഞാൻ വിചാച്ച് നീ വീട്ടമ്മയായിരിക്കുംന്ന്.
ഞങ്ങടെ വീട്ടിൽ വേറെ ആരും ഇല്ലേച്ചീ. അതോണ്ടാ ഞാൻ ചെയ്ധേ
ഉം. ഇന്നെന്തുവായിരുന്നു ഫുഡ്?
രാവിലെ പൊറോട്ടയാരുന്നു.
കറിയോ?
കറി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കി. അവിടെ എന്തു വായിരുന്നു?
ഇവിടെ അപ്പം ബീഫും.
ബീഫാരാ ആങ്ങളെ മേടിച്ചയാന്നോ?
അല്ല അച്ഛൻ മേടിച്ചു
ആഹ് ആഹ് നിങ്ങള് പിന്നെ റിച്ചാന്ന് തോന്നുന്നല്ലോ?
ഉം ചെറുതായിട്ട്. അച്ഛന് ബിസിനസ്സക്കെയിണ്ട്.
ആണോ? എന്തേന്റയാ?
അത് ഈ ഹോൾസെയില്. ഇത് മേടിക്കുന്ന. ഡ്രസ്സിന്റെ ഒക്കെ. ഡ്രസ്സൊക്കെ മേടിച്ച് ഇവിഡിങ്ങ് ഓരോ ഇതില് വിക്കും.
ആഹ് ആഹ് ആഹ് ആഹ ആഹ് ആഹ് ആഹ് അമ്മക്കോ?
അമ്മ ഹൗസ് വൈഫാ. തൊഴിലൊറപ്പിനൊക്കെ പോന്നുണ്ട്. ആ ഉണ്ട്‌ ഉണ്ട്.
ആഹ് ആഹ് പിന്നെ? എന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ?
ഉച്ചക്ക് അമ്മ ബിരിയാണി വെക്കുന്നു.
ഉം ഉം.
ഉം ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബിരിയാണി വക്കാന്ന് പറഞ്ഞ്
ആഹ് ഹാപ്പി ബർത്ത് ഡേ. അത്ര? ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓകെ എന്തോ?
പിന്നെ എന്തുണ്ടവിടെ വിശേഷം?
ഓ ഇവിടെ പ്രത്യേകിച്ച് വിശേഷംന്നുല്ല.
മ് ഉച്ചയ്ക്കത്തേക്കെല്ലാം റെഡിയായോ?
ആഹ് ഉച്ചയ്ക്കത്തേക്ക് മീൻ വെട്ടണം.
എന്തോ മീനാ?
വല്ല്യയൊരു ചൂര മേടിച്ചായിരുന്നു.
ആഹ്
ഉം.
ഇവിടെ അച്ഛൻ കഴിഞ്ഞസം ഉണക്കസ്രാവ് കുറച്ച് കൊണ്ടുവെച്ചാരുന്ന്
ആഹ് ആഹ് ഓ ഞങ്ങക്കാർക്കും ഒണക്ക സ്രാവ് ഇഷ്ടല്ല.
ആഹ് ഇവിടെ ഇഷ്ടോന്നല്ല അച്ഛൻ കൊണ്ട്‌വെച്ചു പിന്നെ ഉം ഞങ്ങള് പിന്നിന്ന് ബിരിയാണി വെച്ചോണ്ട് അതങ്ങ് എടുത്ത് വെച്ച്. ഉം ഞങ്ങക്ക് പിന്നെ കരിമീനൊക്കെ കിട്ടും എടക്ക്.
ആണോ നിങ്ങടെ തോട്ട് രമ്പിലാന്നോ വീട്
ആഹ് തോ തോടല്ല ഞങ്ങള് കായലിന്റെ അടുത്താ
ആഹ് ആഹ് ആഹ് അപ്പം വെള്ളം ഒക്കെക്കേറി മുങ്ങി പോവോ നിങ്ങള് വീടെ
ആഹ് ആഹ് മുങ്ങും ഞങ്ങള് പിന്നെ ഒരു ഇസം ആഹ് സ്കൂളി പോവും ചെലപ്പോ ഞങ്ങളെരു ബന്ധുവിന്റെ വീടുണ്ട് അവിടെയും പോവും
ആഹ് ആഹ് ആഹ് മോളിപ്പോ ഏതിയറാ ഫസ്റ്റ് ഇയർ ആന്നോ
ഞാൻ തേഡ് ഇയറാ
ആഹ് ആഹ് ഏത് വിഷയത്തിലാ ഡിഗ്രി
ഇംഗ്ലീഷ്
അപ്പൊ ഇംഗ്ലീഷെല്ലാം അറിയാലോ അല്ലേ.
ഉം അറിയാം ചേച്ചി ഞങ്ങള് വീട്ടില്
എന്തിനാ മോള് ചിരിക്കുന്നേ
അല്ല ഇവിടേ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൊച്ചു വന്നു അതിനെ കളിപ്പിക്കുവായിരുന്നു. ഉം ഞങ്ങള് വീട്ടില് ഇംഗ്ലീഷിലാ സംസാരിക്കുന്നെ.
ആഹ് ഡാഡിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമോ?
ആഹ് അറിയാ അറിയാം. ഡാഡി ഇങ്ങനെ ഒത്തിരി സ്ഥലത്തൊക്കെ പോവ്ന്നോണ്ടേ. ഇംഗ്ലീഷൊക്കെ ആഹ് അമ്മയും ഡി നേ ത്തെ ഡിഗ്രി പഠിച്ചതായിരുന്ന്.
ഇപ്പം തൊഴിലൊറപ്പി മേറ്റൊക്കെ ആയിരിക്കുവല്ലോ.
ആഹ് അതൊന്നും എനിക്ക് അയിന്റെ ഡീറ്റെയിലൊന്നും അറിയത്തില്ല പോ തൊഴിലൊറപ്പിന് പോവുന്നുണ്ട്.
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ മോള് പി എസ് സി ഒക്കെ നോക്ക് കേട്ടോ.
ആഹ് എല്ലാരും പറയന്നൊണ്ട് പക്ഷെ അങ്ങനെയാ എന്തൊക്കെയാ അപ്ലൈ ചെയ്യണ്ടേ എങ്ങനാനൊന്നും അറിയത്തില്ലേ ച്ചി അതുകൊണ്ട് ഞാനൊന്നും ചെയ്യാതിരിക്കുവായിരുന്ന്.
അത് കാര്ണവാന്നേ ഞാന് കമ്പ്യൂട്ടർ സെന്ററി പോയങ്ങ് പറഞ്ഞാ മതി നമ്മ ഡീറ്റയിൽസ് എല്ലാം കൂടെ കൊടുത്താ മതി അവര് മോക്കെല്ലാം ചെയ്തുതരും കേട്ടോ.
ആണോ. ഞാൻ വിചാരിച്ച് ഇനി പി എസീടെ ഓഫീസി പോണവായിരിക്കുംന്ന്. അതാ ഞാൻ ചെയ്യാതിരുന്നേ.
ഓഹ് വേണ്ട മോളെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാവായിട്ടെ നമ്മളെ കമ്പ്യൂട്ടർ സെൻ്ററി പത്താം ക്ലാസ്സിലൊക്കെ ജയിച്ചതാണോ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ വേണം. ആഹ് അതെല്ലാവായിട്ടങ്ങ് പോയാ മതി അവിടെ ചെല്ലുമ്പോ അവര് പറയും.
ആഹ് ഹാ
ച്ചെ പഠിക്കണം പഠിച്ചെങ്കിലേ പോയിട്ട് കാര്യ ഉള്ളൂ ചുമ്മാതേ ഈ ഡിഗ്രിയൊക്കെ ലിറ്ററേച്ചർ ഒക്കെ എടുക്കുവല്ലയോ അതിന്ണ്ട് ടീച്ചർ ആവാനല്ലേ പറ്റത്തൊള്ളൂ അല്ലാതെന്തോ പറ്റും.
ആഹ് ചേച്ചി ഒത്തിരി നാളുകൊണ്ട് പഠിക്കുന്നുണ്ടായിരുന്നോ.
ഇല്ല ഞാ ഒരു ആറ് മാസേ പഠിച്ചൊള്ളൂ അപ്പഴ്ത്തെ ലിസ്റ്റി വന്ന്. ഞാൻ നല്ലോട്ട് പഠിക്കുവായിരുന്ന്.
ചേച്ചീടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഒന്ന് പറഞ്ഞു തരുവോ?
ആഹ് സ്റ്റഡി പ്ലാൻ രാവിലെ ഒരു നാല് മണിക്ക് ഇണീക്കും ഞാന്. നാല് മണി തൊട്ട് ഒര് ആറര ഏഴ് മണി വരെ പഠിക്കും. അതുവ രേ ഇംഗ്ലീഷാ കൂടുതല് നോക്കുന്നത് ഞാന്. പിന്നെ അത് കയ്ഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മടെ കാര്യങ്ങൾ നോക്കീട്ട് പിന്നെ ഞാനങ്ങു ക്ലാസിന് പോവും. പിന്നെ പശുവിനെ ഒക്കെ കുളിപ്പിക്കണോല്ലോ ജോലിയെല്ലാം കഴിയുമ്പഴ്ത്തേക്ക് പത്ത് മണിയാവും. പത്തെരയാവും ക്ലാസ്സിന് ചെല്ലുമ്പം. പിന്നെ ഔട്ന്നെല്ലാം വർക്കഔട്ട് ചെയ്ത് എക്സാമൊക്കെ എഴുതി ഞാൻ ഒര് രണ്ടു മണിയാവുമ്പൊ ഇങ് പോരും. പഠിക്കണ്വല്ലോ. ഇവിടെ മൂന്ന് മണിയൊക്കെ ആവുമ്പഴത്തേനും ഞാൻ പഠിത്തം തൊടങ്ങും. പിന്നെ മാക്സും. ബാക്കി ജനറൽനോളജും എല്ലായിട്ട്. ഒരു അഞ്ച് മണി വരെ പഠിക്കും അത് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ഇടുത്തിട്ട് പിന്നെ ഒരു ആറര ആകുമ്പ വീണ്ടും തൊടങ്ങും ഒരു പന്ത്രണ്ട് മണി വരെ ഇരിക്ക്യും. അങ്ങനെ പഠിച്ചാ ഞാൻ ഈ ലിസ്റ്റീ വന്നത്രെ.
മാക്സൊക്കെ ചേച്ചിക്ക് എളുപ്പമായിരുന്നോ
മാക്സ് ആയിരുന്നു എനിക്ക് ടഫ്. ഇപ്പം കൊഴപ്പില്ല ഇംഗ്ലീഷായിരുന്നു ഫിസിക്സോ ഫിസിക്സൊക്കെ എനിക്ക് ക് പണ്ടേ എളുപ്പവാ ഫിസിക്സും കെമസ്ട്രിയും ബയോജിയും എനിക്ക് ഏറ്റവും ഇഷ്ടുള്ള വിഷയം
ആ
മോക്ക് ഫിസിക്സൊക്കെ അറിയാവോ
ആ ഫിസിക്സ് എനിക്ക് ഈസിയാ
ആണൊ. എന്ന പ്രതിധ്വനി ന്ന് വെച്ചാ എന്തോന്നാ മോളൊന്ന് പറയാമോ എനിക്ക്
പ്രതിധ്വനി ഇന്ന് പറയുമ്പോ അത് സൗണ്ട് തിരിച്ച പ.. കേക്ക്ങ്ങനെ കേൾക്കുന്നല് െ റിഫ്ലക്ഷൻ പോലെ
തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരരോഎത്ര എത്ര സമയം സെക്കണ്ട് നമ്മുടെ ചെവില് എ തങ്ങി നിക്കും
വൺ വെടെൻ അല്ലേച്ചി.
ആ കൊച്ചുകള്ളി എല്ലാം അറിയാമല്ലോ. എനിട്ട് പിന്നെ ഒന്നും അറിയത്തില്ല ആ അറിയാവന്നാ പറഞ്ഞല്ലയോ
ആ അറിയാ... പരി ചേച്ചി അതൊക്കെ എനിക്കറിയാാം ചേച്ചി സൗണ്ട് വൺ ബൈ ടെന്നും പിന്നെ മറ്റെ കാഴ്ച വൺ ബൈ സിക്സ്റ്റീനന്നൊക്കെ അറിയം ചേച്ചി
ആണോ ആണോ ആ ഇതൊക്കെ ഈയറ്റ്റ്വെക്കെ മതി പിന്നേ ഇച്ചിടെ പഠിക്കണം. ഉം
പിന്നെ കോൺസ്റ്റസ്റ്റിറ്റ്യൂഷനൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ഏച്ചി അതൊക്കെ പഠിക്കാനുണ്ടന്നൊക്ക പ പറയുന്നത് കേട്ടെ പിള്ളേര്
ഓ ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ചോദിക്കില്ല ചെലപ്പോ ഒരു കോസ്റ്റൈൻ ചോയിച്ചാലായി ഉംഉം. വേണ്ട വേണ്ട അത് നോക്കില്ലേം കൊഴപ്പല്ല. അത് നമ്മുള് ഇല്ല അവകാശങ്ങളൊക്കെ അല്ലെ. അത്. നോക്കട്ടെ ' നമുക്ക് അറിയാല്ലോ എന്ത അവകാശം ഓങ്ങിയാണ്
ആ ചേച്ചി എങ്ങനെയാ ക്ലാസ്സിന് പോന്നേ സ്കൂട്ടർന്നാണോ
ലൈൻ ബസ്റ്റാണ് ബസ്സിനെ പോകുന്നെ ഇവിടെന്ന് ഒത്തിരി ദൂരംണ്ട്
ആണോ ചേച്ചിക്ക് സ്കു വണ്ടിയൊക്കെ ഓടിക്ക അറിയാവോ
ഇല്ല എനിക്ക് വണ്ടി ഓടിക്കാൻ പപ്പ ഇതുവരെ എടുത്ത് തന്നില്ല വണ്ടി
ആ ആ
ഉം ഞങ്ങക്ക് വല്യ പണൊന്നുംല്ലല്ലോ അതുകൊണ്ട് ഞാനും അമ്മയും പപ്പയും.
ഉം പപ്പായെന്തറ്റി.
എന്തൊ ഹലൊ.
പപ്പഴ്
എന്തിന് മോള്. അങ്ങെനെചിരിക്കുന്നെ. പപ്പാ എബ്രോടായിര്ന്ന്. ഇപ്പം ആ അവിടെന്നല്ലാം ഇങ് പോന്നു. ഇപ്പൊ ഇവിടെ ഞങ്ങള് ഫാമ് നടത്തുവാ പശുവിന്റെ
ആ എത്ര പശൊക്കണ്ട് ചേച്ചി.
പന്ത്രണ്ടെണ്ണം ഉണ്ട്. അതില് രണ്ടെണ്ണം ഞാൻ മേടിച്ചതാ.. എനിക്ക് സ്കോളർഷിപ്പൊക്കെ കിട്ടിയപ്പൊ ആ ട്യൂഷൻ പഠപ്പിക്കുന്നുണ്ട് പിന്നെനിക്ക് പത്താം ക്ലാസും പ്ലസ് ടുനൊക്കെ ഫുൾ പ്ലസ് ഉണ്ട് അങ്ങനെ സ്കോളർഷിപ്പ് പൈസയൊക്കെ കിട്ടി അങ്ങനെ ഞാൻ മേടിച്ചു രണ്ടെണ്ണം അപ്പ അതിന്റെ പാല കൊടുത്ത് വിറ്റു ആ ഒറ്റ മോളേ ഉള്ളൂ ഞാൻ പിന്നെനിക്കൊരു ചേട്ടനുണ്ട് മോളായിട്ട് ഞാനേ ഉള്ളു
ആഹാ ചേട്ടൻ എന്ത് ചെയ്യുന്നു
ചേട്ടൻ ഗൾഫിലാ സിവിൽ എഞ്ചിനിയറാ
ആഹാ ചേച്ചിയുടെ കല്യാണം ഒക്കെ നോക്കുന്നുണ്ടോ?
ഓ ഇല്ലില്ല ഞാനിപ്പഴേ കെട്ടുന്നൊന്നില്ല
അതെന്തേ ആഹ് ആഹാ
ഉം
വീട്ടിൽ സമ്മതിക്കോ
ഓഹ് സമ്മതിക്കുവായിരിക്കും അറിയത്തില്ല
ഉം അമ്മയ്ക്ക് ജോലിയൊക്കെ ഉണ്ടോ
അമ്മ തൊഴിലുറപ്പിന് പോവാ
ആഹാ
ഉം
പിന്നെ വേറെ എന്തുണ്ട് വിശേഷം
ഓ ഇങ്ങനെ പോകുന്നു മോടെ കല്യാണം ഒന്നും നോക്കുന്നില്ലയോ
വീട്ടിൽ ചോയ്ച്ച് എനിക്ക് ഇപ്പഴേ വേണ്ട ഓഹ് എനിക്ക് ഇല്ല
ഉം
എനിക്കങ്ങനെ ബോയ്സിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല
ഇങ്ങനെ പറയുന്നവരാ ആദ്യം ഒളിച്ചോടി പോവുന്നേ
ഉം ഇല്ല ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല എനിക്ക് ജോലി കിട്ടി കൊറെ സ്ഥലങ്ങളൊക്കെ പോകണന്ന് ആഗ്രഹണ്ട് ഉം ആ അവിടെ അവിടെ എല്ലായിടവും പോണം നമ്മുടെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നിട്ടേ അബ്രോഡ് പോകുന്നുള്ളൂ
പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പളത്തേക്ക് എല്ലാ സ്ഥലങ്ങളും കണ്ട് കഴിയുവല്ലോ
ആഹ് അ ആഹ് അതെ ചേച്ചി അങ്ങനെയാണ് എന്റെ ഇപ്പഴത്തെ പ്ലാന്
ആഹ് നടക്കും നടക്കും